ഹെലോ
ആ കേൾക്കുന്നുണ്ടോ?
ആ കേൾക്ക്ണ്ട്
ആ എന്തൊക്കെണ്ട്
എന്താണ് സുഖം എന്താ എവിടെക്കെ
ഏ ആഹ്‌ അയ് ശരി ആ ഇവിടെ രാവിലെയൊക്കെ നല്ല വെയിലയ്നു തിരുമ്പേതൊക്കെ ഞാൻ പുറത്തിട്ട് മഴ ഇ്തപ്പം വീണ്ടും ഇങ്ങോട്ട്ന്നെ എടുത്ത വച്ചു
ആ അതെ അതന്നെയ ഞാനും ഒക്കെ തോരട്ടനി തോരട്ട ഒക്കെ ഉം മയന്റദിവസ തോന്ന്ണ് ചൂട് അ ഓ ചോറ് തിന്ന് പ്പം
ഏ തിന്നലെന്നെ കഴിഞ്ഞോ
ഓ നേരത്തതിന്നു അടുക്കളയത്തെ പണി കഴിഞ്ഞ അവിട റെഡി ആക്കി ഇങ്ങനെ ഇടണം എനിക്ക്
ആ അതാഇ
മറ്റേയ് പണി കഴിഞ്ഞാലും പിന്നെ നന്നാക്കണം ആഹ അപ്പോ വേ ചോ അടുക്കള ക്കാരടെ എത്തുമ്പോ ചോറ് തിന്ന് വേഗാണ്ട്
ഏ എന്താ അങ്ങനന്നാ ചെയ്യല് നിങ്ങള്
ആഹ് ഞാൻ വേങ്ങനെ ചെയ്യല്
ഇന്നന്താ ഉണ്ടാക്കി ചോറോ
ഇന്നീ മീന്കറി മീൻ കറിയും പിന്നെ മുതി മമ്പേയർ ഉപ്പേരി മീൻ പൊരിച്ച അയല മീൻ കിട്ടീണു
ഏഹ അത് ശരി
അയലെ പൊരിച്ചും ചെയ്തു അയല മീൻകറി വെച്ചു മുതി മമ്പയർ ഉപ്പേരിംവെച്ച് ആ പിന്നെ അയ്ക്ക് മോരുംണ്ട് ണ്ട് മോര് നമ്മള് വെളുത്തുള്ളിം കാന്താരിം കുത്തി
ആഹ മറ്റേ അങ്ങനത്തെ ആഹ് ആഹ് ആഹ
അത് അത് മീൻകറീക്ക്
നല്ല ടേസ്റ്റ് ആണല്ലോല്ലേ ചോറ് പോണതേ അറിയില്ല
ക്കൊക്കെ ഇഷ്ടണാതെ
ഏഹ് കുട്ട്യാളത്രണണ്ട്
ണ്ടേ മോര് ഉണ്ടാക്കല്ണ്ട്
ആഹ
ആ അപ്പൊ പാലിന് ഇവർ പാൽ ത്‌ വാങ്ങല്ണ്ട് വൈന്നേരം അപ്പൊ അന്നും മോരിങ്ങനെ വാങ്ങി പോരുണ്ടാവുമ്പോ
കുട്ടികൾ എത്രാളായ്ച്ചാ
ഓൽ നാലാള് നാലാള്
ഏ ആണും പെണ്ണൊക്കെ ഇണ്ടോ
ഓ രണ്ടാണ് രണ്ട് പെണ്ണുംണ്ട്
ആഹ സെയിം ടു സെയിം രണ്ടാണ് രണ്ട് പെണ്
രണ്ടാള്ണ്ട്ല്ലേ വെൽതത്രായി ഏ
വലുത് പത്താം ക്ലാസില താഴെ ള്ളത് ഏഴില് താ അതിന്റെ താഴെളളത് നാലില് അതിന്റെ താഴെ എൽ കെ ജി ലാ ചെറ്താ
ഒക്കെ ഏകദേശം ഒരേത ന്നെല്ലേ ഇവൻ പ്ലസ് രണ്ടാമ തോള് എ ട്ട്ക്കാണ് ആ വെൽത് പ്ലസ് ടു ആണ് ഒരുപ്ല എത്തണ്ടൊ ഉള്ളൂ ഓല് നേരത്തെ ചേർത്തിട്ടേ
ആഹ് അതെെ ആഹ് ആ ആ വെടി അങ്ങനത്തന്നെ വളെ ഒരു വർഷം മുന്നിൽ ചേർത്തിയത് കൊണ്ട് മുന്നിക്കുവാണ്
ആഹ് ആഹ്
ഉം
വെലുത്ത് മോനാണ് നടുക്കത്തെ രണ്ട് പെണ്ണ് ചെറുത് ആണ് എതോ ർത്ത്
വലുത് പെണ്ണ് രണ്ടാമത്താണ് പിന്നെ പെണ്ണ് പിന്നാണ് ആണ് പെ
ആ ആ എന്റെ മൂന്നാമത്തോള് നാല് ല്ല കേട്ടോ
ഏ
ഓ നൽലാണ് ചെറുതിന് പിന്നെ മൂന്ന് വയസ അയിന് ലോടിങ്ങാ
ഇവിടെ ലോഡിങ്ങ്ങനെയാണ് വണ്ടിയാണ് ലോ ലോറിയില് ലോഡ് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി വരും അങ്ങനെയൊക്കെയാണ് സ്വന്തമായിട്ട് ലോറി ഇട് ത്താണ്ട് ഓടുകയാണ് ഏഹ്
ഡ്രൈവറാ
ആ ഡ്രൈവറാ
ആ ഇത് ഇത് ലോട് ചൊമറ്റലാ
ആ അങ്ങൻത്തെ ലോടിങ്ങാല്ലേ
ആ
ആ ബോട്ടർ പണി
ബോട്ടർ അങ്ങനെല്ല ഈ തറക് തറന്റെ കല്ലെറക്
ആ അതൊക്കേണൊ ആ
ഏത് കൊട്ക്ക്ണേ
ആ ആ ആ
മ്മ് ആദ്യംവടെ കോ കോറീലേനി പിന്നെ കോറി ഇങ്ങനെ ഓരോ അയൽവാസികളൊക്കെ ഇങ്ങനെ കംപ്ലൈയിന്റൊട്ത്തപ്പളേ
ആ കോറിക്കങ്ങനൊര് പ്രശ്നംണ്ടല്ലൊല്ലേ അയൽവാസികൾക്ക് പറ്റൂല ചുറ്റെടുത്തിള്ള അത് ഞമ്മളായാലും ഞമ്മക്കും വീടിന് പ്രശ് നാവുമ്പം എമ്മളും തന്നെ അത് സമ്മയിക്കൂലല്ലോ ആ അതെന്നെ
പിന്നെ സമ്മതം ചെയ്താണ്ട് പിന്നെ കൊറച്ചെറ്റം ഇണ്ടായീനി ഓൽക് അതില് പിന്നെ ഓല ഒന്നുകൂടി ഇത് നാട്ടാര് പരാതിയൊകെ കൊട്ത്താണ് പിന്നെ കോടതന്ന് വിധിയെന്ന് വാണ്ടാ പൊട്ടിച്ചണ്ടാ ഒക്കെ വഞ്ഞാണ്ട്
നിങ്ങക് ഇങ്ങളെ വീട് താമസിക്കണോ അവിടുത്ത അയൽവാസികളൊക്കെ ഉണ്ടോ ചുറ്റോടും
ആവടെ ഞങ്ങള് കോളനിയിലാ അര് കോ ഓരോ കോ കോളനി എസ് റ്റി കോളനിന്റെ കൊര്
ആ ഏ അത് ശരി അങ്ങനെയാ ആ അത് ശെരി അങ്ങനെയാണല്ലേ ഞങ് ആ ഞങ്ങളെവടാകയൽവാസി കുട്ടികൾക്ക് പക്ഷേ അവരെ ഞങ്ങൾ എല്ലാരും കൂടി പോവൊക്കെ ചെയ്യും വെറുതെങ്ങനെ ഞാന് അങ്ങനെയൊക്കെ ഒക്കെ അന്ന് നടക്കാനെറങ്ങും പിന്നെ ചായുടിക്കാന് വെറുതെ രസായിട്ട് അങ്ങട്ടോ ഇങ്ങട്ടോകെങ്ങനെ പോയിക്കോളും അയൽവാസ്യാള് എല്ലാരും കൂടി കുടുംബരസിണല്ലോ പിന്നെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കത്ത് ഞമ്മളെ കത്ത്പ്പാട്ടൊക്കെ ഇണ്ടാക്കീനി ഞങ്ങള് കത്തുപ്പാട്ടെ കെല്ലേനോ അതൊക്കെ ഇണ്ടാക്കി ഫ്രൂട്ട്സ് കട്ടെയ്ത് അതധികാൾക്കാരും ഇപ്രാവശ്യം എല്ലാ ആൾക്കാരും ഉണ്ടാക്കിയണ് അത്ണ്ടാക്കാത്തര് ചുരുക്കം ആരെങ്കിലുമൊക്കെ ഉണ്ടാവുലേ എല്ലാരും ആ
അതെ അതെതെ അതെ സ്കു സ്കൂളൊക്കെ ഇണ്ടായിനി
ആ അതെന്നെ
ആ ഞാന് ഞങ്ങള്ൾ ഇവിടന്ന് കുടുംബശ്രീ ബോല ബീച്ച കണാൻ വേണ്ടി പോയി എന്നട്ട് ബീച്ച് കാണാൻ വേണ്ടി പോയി ഞങ്ങള്നത് ബീച്ച് കാണാൻ പോയി
ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആ അങ്ങനെ കൊറേ പേര് കടപ്പുറത്തന്നാക്കി പോലുണ്ട് വിരിച്ച്കാണ്ട് അവിടുന്ന് തിന്നാൻ കൂടു ജാ സ്മെല് ഇങ്ങനെ അടിക്കൂല അവിടുന്ന് ക
അള്ളാ എന്താ അ പ്പുറ ഇപ്പുറൊക്കെ നോക്കിയാൽ തന്നെ കാണാം സ്മെല്ല് മാത്രല്ല ആ
ആഹ് അത ഞാൻ പറഞ്ഞത് അവിടക്ക് പോണ ഒരിതില്ല. ഒരു വൈബ് അറിയ പക്ഷെ സ്മെല്ല് ഭയങ്കരാണ് അതൊന്ന് നന്ന് കയൂ
ആണ് ആണ് ആ ആ ഈ നായ്ക്കളും പട്ടികളൊക്കെ അവിടെ ഇവിടൊക്കെ അപ്പിട്ട് വെച്ചിട്ട് എന്നിട്ടിങ്ങട്ട്
ആഹ് അങ്ങനൊക്കെ ഉണ്ടാവും അതാണ് അയിലുമിതിയിലൊക്കെ പോയാൽല്ലേ ഉം ഞങ്ങളിളെ അടുത്തുന്നര് വീട്ടിന്നെ ഞങ്ങള് അങ്ങനെ എല്ലാരും എല്ലാരും ഓരോ വീ പട്ടുകാർ ഫ്രൂട്ട്സ് ഇങ്ങനെ പിന്നെ ഫ്രൂട്ടസ് കണ്ട് വാങ്ങീട്ട് എല്ലാരും കൂടെ ഒരു വീട്ട എന്നിട്ടവിടുന്ന് തന്നെ എല്ലാരും കൂടി കട്ട് ചെയ്ത് അങ്ങനെ ഇലക്കെ മുറിച്ച് ഉം ഒരു ഇ ഇങ്ങനെ വീട്ന്ന് കൊണ്ടുവരണത് യൊക്ക പിടിച്ചു അവര് ഇതൊക്കെ ആക്കി ഇറക്കി കാര്യ സ്റ്റാറ്റസ്ടാനല്ലോ എല്ലാത്ത അയിന് വേണ്ടീച്ച് ആ ഉം അങ്ങനെ എടുത്തു. പിന്നെ ടൂറൊക്കെ പോയിനാ വെക്കേ ഷൻലൊക്കെ?
ആ വെക്കേഷനിൽ പോയിന് വീട്ടീന്ന് ഫാമിലി ട്രി പോയിനു.
ആ അയ്ശരി
രണ്ട് മൊത്ത പോയി അര് പിന്നെ രാവിലെ പെൽച്ചക്ക് പോയാല് രാത്രി പ ഓ ഒരുമണി രണ്ട് മണി ആയിറ്റ് വരുമ്പോ.
ഉം ആ ശരി ഫാമിലിയൊക്കെ പോകുമ്പോ നല്ല രസ ഞങ്ങള് ഇവിടെ വെക്കേഷനില് മൂപ്പര് പുതിയാപ്പളന്റെ ഫ്രണ്ട്സും ഓരെ വൈഫുമാരും കുട്ടികളും എല്ലാരും കൂടി ഞങ്ങള് ഒരു ബസ്സിന് പോയിനി. അഒക്കെ ഭയങ്കരെ രസാണ് ഞങ്ങളെല്ലാരും കൂടി പാട്ടും കൂത്തും അ ട്ട്ന്ത് ഇങ്ങട്ടെന്ത്ന്നായ്ച്ചെ അങ്ങനെ എല്ലാരും കൂട്യും വെക്കേഷ് ല് പോയിനു പിന്നെ ഞങ്ങളൊറ്റക്ക്ങ്ങാനും പോവുമ്പമ്മള് ഒറ്റക്കല്ലേ അപ്പൊ ത്രെ വൈബ്ണ്ടാവൂല സ്വന്തായി ട്ടല്ലേ അപ്പമ്മള് കാെറഞ്ഞ ഒര്തല്ലെണ്ടാവാെള്ളൂ അമ് ക്ക് അത്ര വല്യൊരിത്ണ്ടാവുല ന്നാലും പൊറത്ത് വരുമ്പോ ഒരു രസല്ലേ അയിന് നമ്മള് ഇതിലും ബാക്കക്ക് നിക്കൂലല്ല എല്ലാരും മുന്നിക്കന്നെനിക്കാനാ ആർക്കും ബാക്കക്ക്‌ ഇക്കാൻ ഇൻട്രസ്റ്റ് ഇണ്ടാവില്ല ഉം അതെല്ലാർക്കും ഇഷ്ടാവും ഒരെട്ടം പോയാല് നമ്മള് പിന്നത്തെ- എ ഒരു പ്ലാനിങ് എന്തായാലും നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കും പോവാ മേണ്ടിട്ട് ഉം എന്തേലൊക്കെ ആയിട്ടുണ്ടാക്കുന്നറിയാം
ഉം പിന്നെ അതേപോലെ ഞങ്ങളെ ഇവിടൊരു കുന്നുണ്ട് ഇവിടെ മേലന്നെ ആ കുന്നുമേല് ഉം ഞങ്ങള് ചായൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി കുടുംബശ്രീക്കാര്
ഏ മ്മള് അയ കൂടത്തിലൊക്കെ ഉണ്ടാവൂലേ
എല്ലാ വ്യാഴാഴ്ചയും വൈക്ന്നേരം മൂന്നരക്ക് അതോണ്ട് ഇതേപോലെ ഓരോത്തര് ഒണ്ടാക്കിക്കൊണ്ട് വന്നയാ
ആ അയൽക്കൂട്ടത്തിെലല്ലിയോ പഴേ ഇത്ണ്ടാവു വിലയാ ഇവരത് ഇവിടെ ഇന്നെ ഇടാൻ സമ്മയിക്കൂല പുതിയാപ്പളർഞ്ഞ് പിന്നെ അത് അയിന്റെ ഓരോ ലോണ് മറ്റത് പറഞ്ഞ്ങ്ങാണ്ട് കച്ചറ കൂടാന് ക്കെ പറയും ഇവിടെ ഭയങ്കര കച്ചറൊക്കെ ഇണ്ടായിന് ഇവിടത്തെ അയൽക്കൂട്ടക്കാര് പൈസ ആദ്യം ഓല് എല്ലാരെ പൈസടുത്താണ് ഓല് തമ്മില് ലോണിന് ആദ്യം ഒന്ന് ഓല് വേറെ രണ്ടാള് ആൾക്കാരും കൂടിയാണ്ട് ഒന്ന് ഓല്ക്കായി കൊറച്ച് പൈസ മാറ്റി ച്ച് ഓലാ ദ്യം ലോണ് കൊടുക്കണില്ല്യ പിന്നെ ഒരിടത് ത് അങ്ങനെക്കെ അങ്ങട്ട് ഇങ്ങോട്ടൊ ഒക്കെ ഇവിടുന്ന് കൊറച്ച് കഞ് അച്ചാരരെ കണ്ടായി ഇപ്പവിടെത്തെ അയൽക്കൂട്ടൊക്കെ പിരിച്ചു ഇപ്പ ആരൂല്ല്യ അപ്പൊ എന്നോട് പറഞ്ഞേനി ഇജ് ഉം തുടങ്ങികള ന്ന നമ്മക്ക് എല്ലാർക്കുംഅമ്മളെ അയൽവാസികൾക്ക് നമു ക്ക് ഒരു പത്ത് രൂപ ആള് കൂടിയലഅങ്ങെനെ കാട്ടിയാലോക് ഇബട എന്നോടാ പുതിയാപ്ല ആ ജാതി പണിക്കേ നിക്കണ്ടണ്ടിട്ടോ ഹി ഹി ഹി അതുകൊണ്ട് ഞാനെ അയക്കുന്നത് എനിക്കാദ്യേ ഇഷ്ടല്ല ഐനോട് പിന്നെ മൂപ്പർ ഇങ്ങനെ പറയും ചെയ്യും വേണ്ടാന്ന് പക്ഷെ ഒരു ഉപകാരണല്ലേ കാരണം ലോണും കാര്യവും പിന്നെ നമ്മുക്ക് അയൽക്കൂട്ടന്ന് കൂടുതൽ എന്തേലൊക്കെ കിട്ടുവല്ലേ കോഴികളായിറ്റും ഓരോ സംഭവങ്ങള് അയൽക്കൂട്ടക്കാർക്ക് മുൻഗണന എണ്ടാവരോ
ആ ഇപ്പൊ കോഴിക്ക് ഫോമ് പു കോഴിക്കും വളത്തിനൊക്കെ ഫോമിണ്ടായി ഇതിജോലി ചോദിക്കണ എന്താന്നൊ കുടുംബശ്രീൽ അംഗാണോന്നാ ചോയിക്കെണ
അതന്നെ ചോയിക്ക അതിനുള്ളവർക്കാണ് പരിഗണനുള്ളല്ലോ കുടുംബശ്രീ ക്കാർക്കാണ് മുൻഗണന ബാക്കിയുള്ള ഇതിനൊന്നും ഇല്ല്യ ഉം ഞമ്മള അയല ഇല്ല ഇന്റെ മൂത്തച്ചിയളൊക്കെ കൂടീനു ആ കോരിങ്ങനെ ആ ച്ചീൽ പൈസ ഒന്നു അടക്കണ്ടെ അയിനിങ്ങനെ ആ
മാണോ ഞങ്ങ പത്ത് പത്താള്ക്ക് എല്ലാർക്കും ഒരുപോലെ സമ്മതം അല്ലാതിന്
അ ഇങ്ങനെ കാട്ടണം ഇവിടെ മുന്നക്ക് ഒരാള് ഒരാൾ മുന്നക്ക് വക്കണ്ട് ഒരു രണ്ടൂ ടീം കുറച്ച് പൈസ പോര് ഇതാക്കി ഓ അങ്ങനെ എടുത്തു അപ്പൊ പിന്നെ കൊറേ കാര്ക്ക് കൊടുക്കാൻ കിട്ടാതായി കൊറെ കിട്ടി അങ്ങനെപൈസ കി കിട്ടാതെക്കെ ആയപ്പോ അങ്ങോട്ടുഇങ്ങോട്ടും കച്ചറക്കയായി പിന്നെ പൈസന്റെ കാര്യ അന്വേഷിച്ചപ്പളാണ് ഓൾക് എന്താ പറയാ അതിങ്ങനെ പൈസ പോയതൊക്കെ അങ്ങനെ അറിഞ്ഞത് പിന്നെ ഇവിടുന്ന് വീടൊക്കെ വിറ്റു പോയി പോല് കടം കൊറേ കട ഇപ്പവന്നാണ്ടേ പൈസ കൊണ്ടവിടെവിടെ തിരുമറിയ താണ്ട് ഇപ്പ ആരും പുറ ഒക്കെ അൽൂടുത്ത കിഞ് ഓലറ്റ് വണ്ടെ പറഞ്ഞണ്ട് ഇവിടെ തുടങ്ങല്ലേ എന്ന് പറഞ്ഞ നമ്മൾ ഇരുപത് ആള് വെച്ചിട്ട്ണ് അപ്പൊ പിന്നെ ആള് ഇ്യാത്തൊണ്ട് ഇന് ഒരു മുന്നിക്കറ അങ്ങനൊരാളാണല്ലോ പിന്നെ ആരുല്ലതൊണ്ട്തണുപ അങ്ങനെ നിർത്തിച്ചെക്കുകയാണ് നി വേറെ ആയൽകൂട്ടം തുടങ്ങ
പോട്ട പിന്നെ എന്താ
ആഹ
എന്നാ ആയിക്കോട്ടെ വിളിക്കാംആയിക്കോട്ടേ ആ
ആഹ